കേക്കാമോ ആ ഉം ചായ കുടിക്കാൻ സ്പെഷ്യലൊന്നുല്ല കൊച്ചിന്റെ പലഹാരെൻ ന്തേലും ഉണ്ടെങ്കി എടുത്ത് കൈക്കും
അങ്ങനെ പ്രത്യേയിച്ചൊന്നും ഒന്നും വാങ്ങിക്കലല്ലേ ആ ആ പ്പം തരും ങ്ങനെ കഴിച്ചോ കഴിച്ചോന്നൊക്കെ പറഞ്ഞ്
ചെല സമയം
ആ ഇവിടെ പിന്നെ ഇവിടെ ഒരു മരണം അങ്ങ് താഴെ അങ്ങ് ഏ എന്ത്‌രോ ഒരു പേര് ഇവിടെ പറഞ്ഞ് മോൻ മരിച്ചു പോയെന്ന് ഗൾഫിന്ന് ഒരാഴ് ചായൊള്ളൂ വന്നിട്ട് ആറ് വർഷം കൊണ്ട് ഗൾഫിലേയ്ന്നെന്ന്
ഉം ഉം
ഒ അങ്ങേർക്കിവിടെ താഴെ എന്തോരൊരു വയലുണ്ട് അപ്പയാ അവിടെ വയല് വിക്കാൻ വേണ്ടി ആളെ നോക്കാൻ വേണ്ടി പോണംന്ന് പറഞ്ഞ് പോയപ്പം ഏ പോയപോ ആണെങ്കീ അങ്ങ് ങ്ങേര് അവിടെ കേറി തൂങ്ങി യെന്ന്
അയ്യോ ആ
ആ അങ്ങനെ കേറി തൂങ്ങി എന്ന് അപ്പഴത്തേക്ക് ഏ ഇപ്പൊ വയ് രാവിലെ എന്തോണി സ് സംഭവം നടന്നയയെന്ന് ആരിക്കു എന്തിരാണ് വിഷ്യന്ന് അറി ഞ്ഞൂടാന്ന് അപ്പഴത്തേക്ക് ഇപ്പതാ അവിടെ അയ്ച്ചൊണ്ട് പോയി അടക്കൊന്തൊ കഴിഞ്ഞതേന്തുവോ പറയാൻ
ഓ ഓ
പ്രശ്നവും കാണുവാരിക്കുവല്ലേ എന്നാലും ആ ബെഷേ വീട്ടിലൊന്നും ആ ഒരു പ്രശ്ണോല്ലാന്ന് പിന്നെ എന്തിനാണ് കെടന്ന് തൂങ്ങിയെന്ന് അറിഞ്ഞുകൂടാ
അഹ് മനുഷ്യന്റെ മനസ്സല്ലേ
ആ മനുഷ്യന് ഒരു നിമിഷം അതെ എന്നാലും ഗൾഫിലിര്ന്നിട്ട് അവിടെ വല്ല പ്രശ്ണോ ആയിട്ടാണോ എന്തോ വന്ന് അതു അർഞ്ഞുകൂടാ ഹാ
ഞാനാണെങ്കി ഫോൺ ചേട്ടൻ വന്ന് ചേട്ടൻ വന്നിട്ടാണെങ്കില് ചേട്ടനാണെങ്കി എന്റെട് ഏ ഫോൺ എടുത്ത് കൊടുക്കാം പറഞ്ഞ് ചാർജ് ഞാൻ കറി ക്ക് അരിഞ്ഞോണ്ട് ഇരിക്കുവായിരുന്നേ
ആ
രി അരിഞ്ഞ് കയ്യിൽ വ ത് ഒരു കയ്യില് പേര ക്ക ഒരു കയ്യില് ഫോണ് എല്ലാം കൂടെ ഞാൻ പേരക്ക തൊലി കൊണ്ടെകൊടുത്തു അടിക്ക അടിക്കാൻ കമ്പെടുത്തു കേറി പോന്ന് പറഞ്ഞിട്ട് പോയി
അയ്യോ ഉം അവരെയോ ഫോണ് പേരക്കാ തൊലി ആരിക്കായാലും ദേഷ്യം വരും ഓ പേരൊക്കെയാ തൊലിയത്ത് കുത്ത് ട്ടി വിളിക്കട്ട് അതാ പറ്റ് റ്റ് ഒര് നേരം ഇപ്പ നമ്മൾ അങ്ങനെ കാണിച്ചിട്ട് അവര് നമ്മൾ തിരിച്ച് കാണിക്കുമ്പോ നമ്മള് ചോദിച്ചാ അപ്പൊ നമ്മക്ക് വഴക്ക് കിട്ടും നമ്മ അങ്ങോട്ട് കാണിക്കുമ്പോ വഴക്ക് നമ്മക്ക് ഇങ്ങോട്ട് കിട്ടി നമ്മള് തിരിച്ച് കാണിച്ചാ നമ്മക്കായിരിക്കും വഴക്ക് കിട്ടണെ
ഉം
ആ
പിന്നെ അവിടെ കൃഷികളൊന്നും ഇല്ലേ?
ഇവിടെ അങ്ങനെ കൃഷിയൊന്നുല്ല അമ്മാമേടവിടെ ചക്കയിണ്ട് ചക്ക പിന്നെ മൊളക് ഈക്കി മൊളക്, റംമ്പൂട്ടൻ ഒണ്ട് പുളിഞ്ചിക്കാ റംമ്പൂട്ടാൻ റംമ്പൂ നെറയ കാച്ച് നിക്കണ് പക്ഷെ ഒര് ഒയിര് ഒരെണ്ണ മാത്രം പഴുത്തു നിക്കണെ പിന്നെ പിന്നെയക്കാ ഇങ്ങനെ പ പച്ച കളറ് അടിച്ചു നിക്കണ് അത് പഴ്ക്കണില്ല
ഓ അപ്പെ അങ്ങനെ പഴിക്കണെങ്കിൽ ഒരു അഞ്ച് തവണം പറഞ്ഞേ എന്റെ കെസ്
ആഹ് തരാതര ത അപ്പഴത്തേക്ക് ഒയിട് നിൽിക്കണേ ആ ഒ നി ണേ അപ്പോഴത്തേക്ക് ഇത് എങ്ങനെടക്കൂന്ന് അമ്മമാരുന്ന് ഞാൻ ചോദിച്ചപ്പ അ്മ്മമാരരെ നമു പകുോളം വട്ടി മുറിക്കാന്ന്
എന്നിട്ട് നമ്മളെ എന്റെ വീട്ടിൽ പോകുമ്പഴേ ഒരു വീട്ടിൽ റമ്പൂട്ട അയ്യോ വല്ലിയ ഉറംമ്പൂട്ടങ്ക
ആഹ് വല്ിയ വല് ആ വ അതെ ആഹ
റമ്പൂട്ടെ
ആഹ് അത്യ ആഹ ഇപ്പോഴത്തേക്ക് നമക്ക് ഈ ഉള്ള ഇന്നകത്തവർ വീട്ടിൽ കമ്പൂട്ടാൻ കാണൂലേ ഉള്ളവര് വീട്ട ഇഷ്ടം പോലെ
ആ അങ്ങനെ ആ അങ്ങനെ ഞാൻ ഫ്രണ്ടിലോട്ട് വന്ന പമ്പോറിനടിീ വണ്ട തിേടി പിള്ളക്ക്ുമോ അഷ്ടോല്ലേ ചോയ്സ് ചോക്കട്ട് പൈസ കി താലോ ചോദ ചോക്കട്ട ഞാൻ പിെ അവൻ ഇഷ്ടര പറ തിരി തിരിു പോയി അപ്പം അമ്മ ജ ന അറയള്ള വീണ്ട അപ്പ അമ്മ ചോിച്ച പൈസ്ീ തരു വണ്ടണന്ന്ോദ ശരി
ആഹ
പൈസക്ക് കൊടുക്കണില്ല വൈകുന്നേരം വന്നാ വൈ തര വന്ന ഭാരിയ അയാാണ് ഭാരിയ അടു തരുമ എന്ന് പറഞ്ഞു അവിടക്ക് പണ പൈസ ഉള്ള വീട്ണ്ട്ല്ല വീടൊക്കെ ഉണ്ട്
അതെ ആഹ അപ്പൊ അവര് തരാന്ന് പറഞ്ഞ
പൈസക്ക് ത പൈസക്ക് കൊടുക്കൂലന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞഞ് കൊച്ചിിന ഇഷ്ട ആയത് കൊൊണ്ട ചോദിച്ച പൈസ ക്ക ആയിന്നാലും വാങിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാ അമ്മ പറഞ്ഞ അ വൈകുന്നേരം പോണില്ലന്ന് പറഞ്ഞു.
അയ്യോ ഇപ്പൊ ഇവിടെ കായാക്കണമെങ്കി ഞാൻത വേ
ഉം പക്ഷെ രണ്ട് അവരെ കയ്ൽന്ന ആ അയാള റോട്ടിനിന്ന രണ്ട് മൂന്ന് പേർക്ക് അടുത്ത് കഴിക്കാൻ കൊടുത്ത് ക്ഷേ അയാൾ കയ്യിലരുന്ന രണ്ട് മൂന്നെണ്ണം എ അവ ഇവെ പിള്ളേക്ക എന്ന് പറഞ്ഞ
അതെ ആ അതെ ചെലവരൊക്കെ ഇങ്ങനെ മന സാക്ഷിയള്ളവരായിരിക്ക ചിലവരു ഉണ്ടെങ്കിലും തരത്തില്ല. നമ്മള് ഇങ്ങനെ പോയി ഇങ്ങനെ സൈഡ് നിക്കണെക്ക പറിച്ചാലും അവര് കണ്ട നമ്മളെ വഴ കുറയും. അങ്ങനെയൊക്കെ ഉണ്ടെ ചിലവ ഉണ്ടെങ്കിനും തരത്തില്ല. പിന്നെ അമ്മാമ്മൻ എവിടെ കഴിഞ പ്രാവശ്യം രണ്ട് മൂന്ന് കൊല്ലയെ കാച്ചോള്ളുയിരുന്നു. പക്ഷെ ഈ വർഷം അങ് ഒ നറേ നിക്കുന്നു. പക്ഷെ അത് എങ്ങനെ പറിക്കുന്നാണ് അറിഞ്ഞൂത് പക്ഷെ പഴുത്തില്ല. മുക്കാലി വ വളർന്ന വന്നേ ഒള്ളൂ. പക്ഷെ അത് ഇങ്ങനെ പറിക്കൂന്നറി ഞ്ഞൂട. ഇര അവിടത്തും വലിയ പുളുപ്പുണ്ട് പിന്നെ എന്റെന നമ്മള ഇപ്പ താമസിക്കുന്ന വന്റെ അപ്പുറത്ത് അവിടെ ഇതേപോലെ റബൂട്ട രണ്ട് മരംഒ ണ്ടെ അപ്പൊതിവരി ഇവിടെ സൈഡ് ടില് ഇത് കെട്ടിയിട്ടുണ്ട്. നെറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ നെറ്റ് ചെറുതായിട്ട് കീറിരുന്ന് ണ്ട ഇറ്റക്ക് ഈ ഈ ഓണറിന് വയ്യാതെ എന്ത് ഓപ്പറേഷൻ ചെയ്ത് കിടന്നുകൊണ്ട് ഇങ്ങോട്ടൊന്നും ആരും വരുല. അപ്പൊതക്ക് ഇഷ്ടംപോലെ റം കൂട്ടം പഴുത്ത് വഴിയ റംബൂട്ടാണ് നല്ല ഇനിപ്പും. അപ്പൊ ഇതക്ക് പഴുത്ത് ചുമ്മാ കിളികളൊക്കെ കുത്തി തിന്നൊണ്ടന്ന് ആപ്പൊതെക്ക് ഞ ഈ ആരും കാണാ ത ഈ നെറ്റിന്റെ എടെ കൂടെ കേറി മുക്കാൽ റംബൂട്ടാനും പറ പട ത്തി കൊണ്ട വച്ച അത് നല്ല വലിയ കുരു ആ നല്ല നല്ല റംബുട്ടാൻ ആയിരുന്നു ചേച്ചി
ഉം ഉം
ന്നെ ഇപ്പൊ പുറത്തായാലും ഏ ഈ ഒരു സിനിമ നടിയന്റെ വീട്ടിലുണ്ടല്ലോ ഇഷ്ടം പോലെ റംബുട്ടാൻ ഒരു സിനിമ നടി വീട്ടില് ആ യു ആ അഹാന സാന്ന് പറയും ആ അതെ അതെ അതെ ആ അവര് വീട്ടിൽ ഇഷ്ടം പോലെഉണ്ട് റംബുട്ടാൻ
റംമ്പൂട്ടനന്നെ അവിടെ ഇഷ്ടം പോലെ എല്ലാ ഒണ്ട്
പക്ഷെ നമ്മള് വെച്ച് പിടിപ്പിക്ക്ന്നെ നല്ലതാണ് അതിനൊക്കെ വളവുണ്ട് എന്തൊക്കെ കരക്ക് വീത്തിയ പൊടിക്കുവോന്ന് പറയും പക്ഷെ നമ്മള അമ്മാമ്മന്റെ വീടിന്റെ അവിടെ ഉള്ളത് സാധാ സാധാ റംബൂട്ടാനാണ് അമ്മാമ്മടെ വീട്ടിലുള്ള സാധെയത് വളം ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുയില്ല അല്ല അതിയന്നാ അത് പൊടിച്ച് അങ്ങനെ വന്നി കളയാണ് പക്ഷെ ഇപ്പെ എവിടെ നോക്കിയാറിയോ റംബൂട്ടാൻ മ മാങ്കോസ്റ്റി പക്ഷെ അത് ഞാൻ കഴിച്ചിട്ടില്ലെട്ടൊ ഇപ്പൊ എവിടെ വഴിയൂട വഴിയോര കച്ചവടം ഒക്കണ്ടല്ലോ അവിടെയെക്കെ ഒണ്ടേര്ന്ന് ഇതിന്റെക്കെ തൈയ്യ് ഇപ്പൊ നമ്മളവിടെ ഒരു സ്ഥലത്താണെ വഴിയോര കച്ചവടത്ത് കൊറെ സാധനങ്ങള്, തുണിയള് ചെടികളൊക്കെ ഇട്ട് വിറ്റോണ്ടിരുന്നേ പക്ഷേ ഇപ്പ അവര് ഓ മുൻസിപ്പാലിറ്റി വന്ന് അതക്കെ എട്ത്ത് കളഞ്ഞ്
ഓ ഓ
അതെ അപ്പയത്തേക്കും ഉം ഏ എന്തോന്നന്ന് പറയെ എന്തോന്നൊന്ന് പ റയേ അപ്പഴത്തേക്ക് ഇവിടെയെന്നെ അമ്മ അമ്മ കെടന്ന് വിളിക്ക്ണ്
ഉം ഉം ഇവിടെ ചേട്ടനെ
ചി
ഇതില് അങ്ങനെ ഒരുപാട് ഇതൊന്നുല്ല എന്റെ വ ഉണ്ട് മാങ്ങയുണ്ട് മാവുണ്ട് മാവ്ണ്ട്
ആ അതെങ്ങനെയാ ഈ മറ്റേ ഏഹ് അതിങ്ങനെയാ മ എന്ന് വെച്ചാൽ വർഷം കൊറച്ച് കായ്ക്കണ അതാണോ പെട്ടെന്ന് കായച്ചു വന
ഇല്ല ഇല്ല ഞാ കു ഇല്ല ഇല്ല ഞാൻ കുഞ്ഞിലെ തെട്ടോ കുഞ്ഞായിരന്ന പ്പോഴെ അത് കുഞ് ഞാൻ ആഹ്
ഓ ഒരു പത്ത് പതിനഞ്ച് ഭാഗം കിട്ടിയന്ന് പറയ്ണ് കേട്ട് അമ്മ
ആഹ് ആഹ് ആഹ് ഓ അങ്ങനെയാണ പക്ഷെ എന്റെ അമ്മ്മാമ്മടെ വീട് ഉണ്ട് അവിടെയാണെങ്കി വേറെ അമ്മമ്മടെ ഇവിടെ അടുത്തന്നെ അപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ഇവരെല്ലാം മറ്റേ ഈ കൃഷിഭവനിന്ന് വാങ്ങിച്ചു കൊണ്ട്ന്ന് താണ് സാധനങ്ങളാണ് അതിപ്പോ പകുതിയാകുമ്പം തന്നെ പത്ത് കപ്പങ്ങ കായ്ച്ച് വരും പകുതി ആവുമ്പോം തന്നെ പപ്പങ്ങ കാ വച്ച് വരും പിന്നെ പകുതി എന്ന്ച്ചാ അത് മുക്ക ഈ തറയിലൊക്കെ ആവുമ്പോയിക്കും ചക്ക കായ്ക്കുന്നത് രാവിലെ അങ്ങനെ രണ്ട് മൂന്ന് ചക്കയെ ഇവിടെ കൊണ്ട വന്നിട്ടുണ്ട് പിന്നെ മാങ്ങ റബൂട്ടാൻ റംബൂട്ടാണനൊന്നും അവര് തരൂല മാങ്ങ മാങ്ങ കൊണ്ടു തരും എടക്കെടക്ക്
ഓഹ് ഓഹ്
പേരക്കയൊണ്ട് കുഞ്ഞ് പേരക്ക പഷേ അതിലൊക്കെ പുഴു കേറും പെട്ടന്ന്
അത് നമ്മള് നോക്കണം
പിച്ചി പൂവക്കെയൊണ്ട്
നമുക്ക അവിടെ പണ്ട് പു ബുച്ചി ഒണ്ടാരുന്നു മുല്ല ണ്ടാരുന്ന്
ആഹ് ആഹ് പക്ഷേ അത് അവട്നല്ലേ ഇവി ത്തി വളോക്കെ ഇട്ട് നോക്കുവേ നമ്മളെപ്പോലെ കൊണ്ട് നട്ടിട്ട് അയിനെ തിരിഞ്ഞു നോക്കാ ത്താ പോലെയൊന്നും അല്ല അവടെ നല്ല ഇടുത്ത് നോക്കും എല്ലാ സാധനങ്ങളുവേ
ആഹ് എന്റെ അമ്മാമ്മ ഇണ്ടാന്നു അ മ്മാമ്മേനെ ഇതെല്ലാം വെച്ച് നട്ടത്
അമ്മാമ്മയും ഇതുപോലെ തന്നെ എല്ലാം കൊണ്ട് നടും അതിന്റെ വളവെടുക്കം മറ്റേ വെളവെടുക്കണ നമ്മളാരിക്കും
പക്ഷെ അമ്മമാച്ച എ ചെയ അവര് പിച്ചി മുല്ല പേരക്ക ജാമ ല്ല അവരെ അവര്ന്നെ കൊണ്ട് നട്ടുത് പിച്ചിയും മുല്ലയും പേരൊക്കെല്ലാം ഈ ആപ്പക വെട്ടിക്കളഞ്ഞി ഒര് രണ്ട വർഷാവും
അയ്യൊപിന്നെ അച്ചാമ്മ അച്ചാമ്മ നല്ല ഫുഡ് ഉണ്ടാക്കുവയിരുന്നു എന്നിട്ട് അച്ചാാവ് മരിച്ചിട്ട് ഇപ്പ നാല് വർഷമായി അച്ചാ നല്ല അച്ചാമ്മ ഉണ്ടാക്കുന്ന അവിയലൊക്കെയാണ് എനിക്കഷ്ടം അച്ചാമ്മൻ നല്ല ഇവിടത്തെ ഉണ്ടാക്കിയൊക്കെ തരും എന്തൊരു വാങ്ങിയൊക്കെ തരും സാധനങ്ങളൊക്കെ ഇപ്പൊ എല്ലാ ഇടത്തും ട്രക് ഫ്രൂട്ട എല്ലാ വീട്ടു കയിക്കും കേട്ടാ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട ആണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇതാണ് സമയം
ആ എനിക്കാണെങ്കിൽ ഈ അവിയൽ കാര്യം പറഞ്ഞപ്പോഴ ഞാ ഓർത്തത് എന്റെ അമ്മ വ ക അവയി മാത്രേ ഞാൻകഴിക്കൊള്ളൂ
ആണോ അതെന്തരു സ്പെഷ്യൽ വല്ലാം ചേർ കൊതിലി
കഴിച്ചു ശീലിച്ചത്തുണ്ടോന്ന്റിഞ്ഞൂട വേറെ ആരു ഉണ്ടാക്കുന്ന അവിയൽ ഞാൻ കഴിക്കൂല
ഓ ഓ ചെലവര് അങ്ങനെയാണ് ഈ എനിക്ക് ഈ കോവിലിലേക്കെ ചോറ് കിട്ടണലുള്ള സാമ്പാർ അവിയൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കിയാലും വര ഇല്ല അങ്ങനെ ചെല കല്യാണത്തിനൊക്കെ പോകമ്പ അ ടേസ്റ്റ് കിട്ടും
ആ വെച്ചോട്ടാ
ശരി ശരി
ഒക്കേ